ഓഹ്
ഫുഡോക്കെ കയിച്ച് കെടന്നോ
ആഹ് ഇല്ലില്ല കെടക്കാൻ പോണേള്ളൂ എന്തൊക്കെണ്ട്
സുഖം
ആഹ് ആ പിന്നെ ഞാനന്ന് ചോയിക്കണന്ന് വിചാരിച്ച അന്ന് നല്ല രസണ്ടായിരുന്നുട്ടോ മേ മേക്കപ്പിട്ടത് ആരാ ചെയ്തത്
ആഹ് അത് വല്യനാത്തൂന്റെ കുട്ടി അത് ഉമ്മ സ്റ്റിച്ചിയും ച്ചെയ്യും മോള് ബ്രൈഡൽ മേക്കപ്പൊക്ക പഠിച്ചാളാ
പഠിച്ചതാണല്ലേ നല്ല രസണ്ടായത് ഞാൻ വിചാരിച്ചിന്റെ മൂത്തമാന്റെ മോള്ണ്ട് ഇപ്പോ കല്യാണ ഒറപ്പിച്ചിട്ട്ണ്ട് ഇപ്പൊ നല്ല രസണ്ട്പ്പോ പ്പിച്ചെടുക്കാ വിചാരിച്ചിട്ടേ ആ അഡ്രസ്സു ഒന്ന് നമ്പറൊക്കൊന്ന് തരൊടു
ആഹ് ഞാ തരണ്ട് ഓള് പ്പോ ഈ വെക്കേഷന് പോയിരുന്ന്ങ്ങാണ്ട് പഠിച്ചതാ രണ്ട് മാസകൊണ്ട് എന്തൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കണളാണ് അപ്പൊ പിന്നെ വേഗം പഠിച്ചെടുത്തത്
ആഹ് ആഹ് ആഹ്
തോനൊന്നും ചെയ്തിട്ടില്ല ആകാ മൂന്നോനാലോ ആൾക്കാര്ക്കിപ്പ ചെയ്തൊടുത്തിട്ടൊള്ളു പശെ ചെയ്ന്തോടുത്താലൊക്കെ നന്നായി ക്ക്ണ്റഞ്ഞ് ആഹ് ഒക്ക നന്നായി ക്ക്ണർഞ്ഞിട്ടെ
ആഹ് ആഹ് ഇപ്പ എത്ര ആർ മാസ്ത്തെ കോഴ്സ ല്ലേ അങ്ങനെ പഠിച്ചത് അതൊരുർഷത്തെ
അത് ഈ ഓള്‌ രണ്ട് മാസ്ത്തെ കൊറച്ച്ള്ള കോഴ്സച്ചണ്ട് പഠിച്ച പൈസൊക്കെ കൊറച്ചൊക്കെ ഒ ഒക്കറിയാ അപ്പോപിന്നെ അയ്മ തോനടൈമ് ആഹ് പരിചയ സ്വന്തയിട്ട് ഓൾ അങ്ങന കൊറേയൊക്കെ ചെയ്തോക്കിക്ക്ണ് പിന്നെ ഓളെ ഫ്രണ്ട്സിനക്കേ ഇങ്ങനെ ചെറുതായിട്ടൊക്കേ മേക്കപ്പീത് ടച്ചപ്പി തൊക്ക ഒരിക്കി കൊട്തീര്ന്നേ ഇപ്പഴല്ലേ ഇപ്പങ്ങനെ പുതണ്ണ്ങ്ങക്ക് ആയിട്ട്ള്ള പ പഠനും കാര്യങ്ങളും ഇങ്ങനെ ഒരുങ്ങലും കപ്പ് തൊടങ്ങിതല്ലേ അപ്പോളൊര് ആഹ് ഒരു ഇരുതിനായിരം രൂപ കൊടുത്ത രണ്ടു മാസത്തെ കോഴ്സ് അങ്ങനെ പോയി പഠിച്ചതേരുന്നു
അങ്ങനെ പഠിച്ചതാണല്ലേ ആ ന്നാലും നല്ല വൃത്തി ഇണ്ടാരുന്നു ഫോട്ടോല് കാണാൻ
അ ആ കൊറച്ചൊക്കെ അയ്നെ കുറിച്ച് അറിണ ആൾക്കാര് ആവുമ്പോ വേഗം അറിയൊലൊ
ആ ആ അതന്നെ അതന്നെ
പിന്നെ കൂട്തലൊന്നും പഠിച്ചിട്ടില്ല പിന്നെ മൈ മൈലാജി പിന്നെ ഓള് ആദ്യം തന്നെ ഇടും അപ്പൊ അങ്ങനെ മൈലാജി ഇടാ പോണടത്തൊക്കെ ഇപ്പ ഇങ്ങൻത്ത വർക്കും ആഹ് മൈലാജി ഓളന്നെ ചെയ്തത്
മൈലാഞ്ചിം മേക്കപ്പൊക്കേ ഓളന്നേ ചെയ്തല്ലേ ആഹ ആ നല്ല നല്ല നന്നായിക്ക്ണ് മൈലാഞ്ചിട്ടതാ ണെങ്കിലും മേക്കപ്പൊക്കെ നല്ല നന്നാ ക്ക്ണ് പൊർ പാർത്ത്ക്ക് കൊറച്ച് അകലക്കൊക്കെ പോയി ചെയ് തൊട്ക്കാ
ആ ഓല് അത്യാവിശ്യം ഞമ്മളെ ഈ ഏര്യകൂടൊക്കെ ഓള് ചെയ്തൊടുക്കും
ആഹ് ചെയ്തെടുക്കൂല്ലേ എന്നാക്ക് ഒന്നും ഓള ഇതൊന്ന് തരൊണ്ട് ഇൻസ്റ്റ ഐഡി ഒക്കെ ഇണ്ടല്ലോ ല്ലേ അയ്ലൊക്കെ വർക്ക് കൊടുക്ക്ണ്ടോളി
ആ ഇണ്ട് അയ്ന്ന് ഇട്ക്കല്ണ്ട് ഇപ്പ ക്ലാസ് ഇള്ള സമയാവോണ്ടയ് തോന അഅ്മ്മക്ക് അങ്ങനെ ഇ രിക്കലില്ല ഞാൻ ഏതാലുംമുൻ കൂട്ടി ഒക്കെ പറഞ്ഞ പിന്നെഓള് ആയ്നൻസരിച്
ആഹ് ഇത് രണ്ട്മൂന്ന് മാസ ഹ് ആഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറിലേറ്റേണ് കല്യാണം അപ്പൊ ടൈമ്ണ്ടല്ലോ അപ്പോ തിന് ന്നാലും നേർത്തെ ഏൽപ്പിച്ചെക്കണല്ലോ
ആ വാണം ത് ഒൽക്ക് ഡേറ്റ് ഇള്ളേ നനുസരിച്ചല്ലേ അങ്ങോ ട് ങ്ങാട്ടൊക്കെ ഓൽക്ക് പരിവാടി ഒക്കെ അനുസരിച്ച് പറ്റുള്ളൂ ലീവ് ഇട്ക്കണക്കിൽ ഒക്കെ
ആഹ് അത ഇപ്പൊ പഠിക്കാനും പോണ്ടല്ലോ ല്ലേ ഡിഗ്രി കഴിഞ്ഞിലേ ഓള്
ഡിഗ്രി സെക്കൻ് ഇയർ ആണ് പ്പളയ്
ആ ആ ഓള കല്യാണം നോക്ണ്ടോ
കല്യാണം ഓക് ഇപ്പ താല്പര്യം ഇല്ലാർന്നിട്ടാണ് ഓക് ഒരാള്ണ്ട് അപ്പൊ വീട്ടില് ഉം വീട്ടിലൊന്നും കൊഴപ്പല്ല അളിയാ ക്കിംതാത്തക്കെ അറിഞ്ക്ക്‌ണ് അപ്പോ ഓൽക്കൊന്നും പ്രശ്നല്ല സമ്മയ്ച്ചാച്ചാൽ ഓല്ക്ക് ഓല മുറ്റത്ത് ന്ന് നോക്കാ കാണ്ന്ന വീടാണ് ആളുവാണ് ക്കറിണന്ന്യണ് ചെറുപ്പം മുതലേ ചെറുക്കൻ തന്നെ കണ്മുന്നിൽ വള - -
ഉം മുന്നേ കണ്ട് പരിചയം ഇണ്ടാവൂല്ലേ
ആഹ് അപ്പഏതാലും ഓള കോഴ്സ് ഒക്കെ കയ്ഞ്ഞിട്ട് ഓക്ക് ഒല്ക് അപ്പഴും ഇതൊക്കെ തൊടർന്ന് പോകാൻ താല്പര്യം ഇണ്ടെങ്കിൽ അ പ്പോ എന്താച്ചിങ്ങി ചെയ്യാറഞ്ട്ടാണ് ഓ ന്റെ വീട്ട്ൽ എല്ലാർക്കും സമ്മ താണ് കൊഴപ്പൊന്നുല്ല ഓല് ഇവട വന്ന് സംസാരിച്ച് ആ പിന്നെ ഓൻ പൊറത്താണ് ഓ ദുബായിലാണ് ദുബായിൽ ഒരു ക ബിനീൽല് വർക്കിയാണ്
ആഹ് ആഹ് അയ്ശരി
ഒരെറ്റ മോനും ഉള്ളൂ വേറെ കുട്ടികളൊന്നുംല്ല അത്യാവശ്യം ഉള്ള ആൾക്കാരണ് അവ പിന്നെവർ പ്രശ്നന്നുല്ല പക്ഷെ ഇതാ ഓല്ക്ക് ഇത്ങ്ങനെ ഓലന്നെ കണ്ടെത്തിയത ഇല്ല വീട്ടിന്റെ മുറ്റത്ത്നിന്നപ്പുറത്തക്ക അല്ലേ
ആഹ് പിന്നെ ആ ഒരു മോളന്നെല്ലേ ഉള്ളൂ പിന്നെ അകലൊക്കെ പറഞ്ഞയക്കേണ്ട ആവശ്യല്ലല്ലോ
ഇല്ല അതൊക്കെ വിചാരിച്ചിട്ട് ഓലൊന്നും എതിരൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് ഇവരെത്രത്തോളം കണ്ട.. തുടർന്ന് പോകണണ്ടെന്ന് നോക്കട്ടെഅങ്ങനെ നിക്കാ ണ്
ആഹ് നിക്കാലേ
ഉം നിക്കാഹ് കഴിച്ചെടുക്കുകയാണെങ്കിൽ നിക്കാഹഴിച്ച കൊടുക്കാനും കല്യാണ ഉണ്ടാക്കാനും ഒക്കെ ആയി അപ്പൊ ഏതയാലും ഇനി ഇത്ണ്ടായി കഴിഞ്ഞ ചിലപ്പോൾ ഓന് പോകുമ്പൊ കൊണ്ടകും എന്നൊക്ക പറഞ്ഞുണ്ട് പറഞ്ഞു അവന്റെ വീട്ടുകാര് കാരണം ബ്ടെമ്മയും ബാപ്പയും തന്നെയല്ലേ ഉള്ളു. ഓം ഓൻ പൊർത്ത ർത്താകുമ്പോ പോള ഇവിടെ നിർത്തേണ്ട ആവശ്യലല്ലോ പോളയും കൊണ്ട് പോകാനാ പറേയണ്. എന്ന അപ്പോ ഏാതയാലും കോഴ്സ് കംപ്ലീറ്റ് ആക്കിക്കോട്ടൊറഞ്ഞു.
ആ ഓന് ഓന് പോ പടുത്ത വന്നിരുന്നോ
ആ ഓനിപ്പോ ഒരു ആറുമാസം മുന്നേ ഇവിടെണ്ടായിരുന്നു.
അന്ന് പോയതാ എന്നിട്ട് എന്തെങ്കലും പറഞ്ഞിടോ എന്തേങ്കലും ചെയ്തിക്കണോ
ഇല്ല അങ്ങനെഓല് ഫോൺ കൂടെ ഫോൺ കൂടെല്ലേ സംസാരങ്ങളൊക്കെ ഞാന ഇപ്പോ കാണിക്കേ സംസാരിക്കേ ഇതാക്കണ്ട് പക്ഷെ വീട്ടിലിങ്ങനെ പറഞ്ഞു. ന്നെ ഇതാക്കി ഇങ്ങനെ ഓലും ഇങ്ങനെ വീട്ടുകർക്ക് പ്രശ്നല്ല രണ്ട് കൂട്ടർക്കും. ഇനി ഇതിന്റെ ഇടയിൽ ഓൽക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാണെങ്കിൽ വിചാരിച്ചിട്ട് ഓലങ്ങെനെ സീരിയസ് ആക്കി
ആഹ അങ്ങനെ കാട്ടിക്കാവുലേ. ആഹ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് സൗകര്യം ഉണ്ടെങ്കില് നോക്കാലോ. ഓന്റെ ഓ ഓന്റെ ഓൾക്കൊരു ആങ്ങള ഉണ്ടല്ലെലെ പഠിക്കാതോ.
ആ ഓൾക്ക് ഓള് താഴെള്ളത് ഒനിപ്പോ ഒമ്പതാം ക്ലാസ്സിലാണ്.
ഏങ്ങനെ
ഒമ്പതാം ക്ലാസിൽ പടിക്ക
ഒമ്പതാം ക്ലാസ്സിലാണല്ലേ ആ ആ ശെരി ഇവളല്ലെ മൂത്തത്.
ഓളാണ് മൂത്തത്.
ആ ആഹ പിന്നെ രണ്ട് കുട്ടികളാണ് ന്നാ തനക്കുള്ളത്. രണ്ടാമത്തോ ഏ രണ്ടാള്ല്ലെ ഒരാണ് ഒരു പെണ്ണുല്ലേ ആ
അതിനെയാണ് ഓള അത്രയും കമ്പത്തിൽ ഉണ്ടായതാണ് ആദ്യത്തെ കുട്ടിയല്ലേ.
ആഹ പിന്നെപ്പോ അങ്ങനെ ആരംഭത്തില് കല്യാണം വേണ്ടി വരു അവർക്ക്ല്ലേ.
ആഹ അപ്പൊ അത് പറഞ്ഞിട്ടാണ് അപ്പൊ ഏതായാലും അളിയാക്ക ഈ മാസം വരുന്നുണ്ട് ചെല പോന്നും വരാൻ സാധ്യതുണ്ട് ന്നിട്ട് പ്പോ എന്തങ്കിലും
ആഹ വന്നിട്ട് എന്തെങ്കിലുമൊക്ക ഒന്ന് പറഞ്ഞിച്ച് ഇട്ടാ മതിയല്ലോ.
ആ എൻഗേജ്മെന്റ് എന്തേല അപ്പ എല്ലാരും പറയണണ്ട് ഇനിപ്പോ നിക്കാ ഹ് കഴിച്ചിടാൻ താല്പര്യമല്ലെങ്കില് എൻഗേജ്മെന്റല്ലും കഴിച്ചിട്ടാൽ മതി.
കേട്ടിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് മതിയല്ലൊ കല്യാണം ഓളെ പഠിപ്പ് ഒക്കെ കഴിഞ്ഞട്ട് മതിയല്ലോ കല്യാണം
ഇറ്റ മതി ആഹ അത് പറയുന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയല് തുടങ്ങിയപ്പോഴേ
ആ ആ അത് ശരിപ്പ പണ്ടത്തെ പോലെ ആൾക്കാര് പറച്ചിലൊക്കെ നിർത്തി
നിർത്തി പക്ഷെ എന്നാലും ഇതിപ്പോ എല്ലാർക്കും അറിയണതാണ്. അപ്പൊ തന്നെ ഓരോന്നും ചെയ്ത് കൊടു ക്കാത്തത് കൊണ്ട്ങ്ങനെ പറയാ ചെക്കന്റെ വീട്ടർക്ക് ഇപ്പോ ഏതായാലുപ്രശ്നല്ല. അപ്പ അവിടെ അവര്ങ്ങനെ അയിന്റൊരു ചൂടില്ലാതെ നിക്കല്ലേ പെൺകുട്ടിണെങ്കി ഇങ്ങനെഓന്റെ ഒപ്പം പോകും ചെയ്യും.
ആ അപ്പൊ അതൊക്കെ കാണുമ്പോഴേ എന്തെങ്കിലൊക്കെ പറയും പിന്നെ അതൊന്നരു വിഷ പല്ലേ എല്ലാ വീട്ടിത്തെ അവസ്ഥക്കപ്പതൊക്കെന്നെയല്ലേ.
ഉം
വേറെന്തൊക്കെ ഇ രാത്രി കേൽക്കുള്ള ചോറട്ക്കായോ.
ഇല്ല നിയിപ്പോ കൊറച്ചഴിങ്ങിട്ട് ഇങ്ങനെ ത്തീമടണം.
ഇല്ലാ ആഹ
വെച്ചിട്ടില്ല വെക്കണം.
ചോറും കറിയൊക്കെ വെക്കോ കറിയൊക്കെ ഉച്ചക്കത്ത്ണ്ടാവൂല്ലേ.
കറിയക്കെ ഉച്ചക്കത്ത ഉണ്ടാവും. ച ആഹ ചിലപ്പോ പിന്നെ മീന് ആ സമയത്തൊക്കെ ഉള്ളു കിട്ട. ഉച്ചക്ക് കുളിയകഴിഞ്ഞിട്ട് പിന്നെ ചെലപ്പോ മീൻ കിട്ടൂള്ളൂ അപ്പൊ പിന്നെ അത് പിന്നെ വൈകുന്നേരത്തേ അപ്പൊ പിന്നെ ശരിയാക്കും.
ആഹ മീ ആ മീൻ വൈകുന്നേരം നന്നാക്കാനാ പണി
ആഹ കുളിയൊ കഴിഞ്ഞിട്ട് ആ അത് ഭയങ്കര മടിയാണ്
മ്മ്
ഞാൻ പിന്നെ നിസ്ക്കാരം ഒക്കെ കഴിഞ്ഞൊക്കെ സാധാനം ഇരിക്കുള്ളൂ എന്നാലും വേണം പിന്നെ മയ്യത്ത് നിസ്കരിക്കാനാവുമ്പോക്കും പിന്നെയും ഒന്ന് കുളി കണം നെങ്കിലെയേ സമാ
ആഹ അതന്നെ അത് പണിയാണ് അല്ലെങ്കിൽ നേരത്തെ കാല തലേ ദിവസം മേടിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല എന്നാൽ പിന്നെ രാവിലെ
ഇവിടെ ചെലപ്പോ അങ്ങനെ കൊണ്ടോറും ഉം ചിലപ്പോ ഇന്നലെ അങ്ങനെ കൊണ്ട്റോന്ന്ണ്ട് പണി നേരത്തെ കഴിഞ്ഞു ഇന്ന്പ്പനി കിട്ടീട്ടന്നല്ല ഞ്ഞിപ്പോ നാളെക്കക്കുള്ള നാളെ നേരത്തെ കിട്ടള്ളൂ.
ആഹ രാത്രി കൊണ്ട് കൂടുന്നക്ക ഉണ്ടാവൂല്ലേ
ഉം
യ ആ
പിന്നെ എന്നിട്ട് നിങ്ങൾക്ക് എന്തെക്ക കൂട്ടാനൊക്കെ കിട്ടി
ഇന്ന് മീനാണ് കരിമീനാണ് കിട്ടിയത് പിന്നെ പച്ചക്കറി വെച്ചിട്ടുണ്ട് കുമ്പളങ്ങയും കായും കൂടി മോരുകറി വെച്ചിട്ടുണ്ട്
പച്ചക്കറിയൊക്കെ കഴിക്കുയോ അയ്‌ന് കുട്ടി
ഏ ആഹ് ഇവിടെപ്പിമ്മിക്കെ ഉണ്ടല്ലോ എല്ലാരും ഉണ്ടല്ലോ അവൾക്ക് എന്തെങ്കിലും അവൾക്ക് വേറെ ഇഷ്ടം മുളക് കറിയാണ് തേങ്ങരച്ച കറിയന്നെ ഇഷ്ടല്ല
ഇവിടെ പച്ചക്കറിയോക്കെ വെക്കുണത് തന്നെ വെറുതെയാ
ആ ആ പിന്നെ ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ നോമ്പല്ലേ അപ്പൊ എല്ലാർക്കും നോബാവും ഇനീപ്പോർകെങ്കിലും ഇല്ലാത്തവരുണ്ടെങ്കി അവർക്ക് വേണ്ടിട്ട് രണ്ട് ദിവസത്തിനകെ കറി വെച്ചേക്കും നോബാകുമ്പോ മടിയാണ് രാവിലെ മുതലേ നോ നോമ്പകുമ്പോഴേ രാവിലെ രാവിലെ നോമ്പില്ലാതോർക്കും നോമ്പുള്ളവർക്കും ഒക്കെ വെക്കുമ്പഴേ വേ നേരം വരെ പണിനന്നേക്കാരം
ആഹ ഞങ്ങക്ക് പിന്നെ കുട്ടികളുണ്ടാകുമ്പോ വെക്കാതൊന്നും പറ്റൂല നമ്മുക്കും വല്ല്യാക്കൊക്കെ നോബാണെങ്കിലും വെക്കന്ന വേണം ആഹ പിന്നെ ഇപ്പം ഇവിടെ ഉള്ള കൂട്ടാൻ കൂട്ടി അവർ കഴിച്ചോള്ളും ഒരിക്ക അന്നത് വേണം ഇന്നത് വേണം എന്നൊന്നും ഇല്ല ചെറുതിങ്ങ് പിന്നെ ഈ കിഴങ്ങ് വേവിച്ചു കൊടു
കോഴിമുട്ട പൊരിച്ചതോ സോയാബീൻ പൊരിച്ചതോ അങ്ങനെയൊക്കെ എന്തേലും ഉണ്ടെങ്കി അത് മതിയല്ലോ
അങ്ങനെ മതി വലിയോലായിട്ട് തന്നെയാണ് വലിയോലക്ക് നോമ്പില്ലെങ്കിലാണ് ബുദ്ധിമുട്ട്
ആഹ് ബുദ്ധിമുട്ടി കുട്ടികൾക്ക് പിന്നെ ഒരു കോഴിമുട്ട പൊരിച്ചതും അല്ലെങ്കി തക്കാളി ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ആണെക്കി അതിട്ട് അങ്ങട്ട് വെക്കും കുട്ടികൾ അവിടുത്തെ കുട്ടികൾ പിന്നെ കഞ്ഞി കുടിക്കൂന്ന് തോന്നണില്ലേ
ഓര് കഞ്ഞി തന്നെയാ കുടിക്ക രാത്രിയില് കൂട്ടാൻ ശരിയല്ലെങ്കിൽ അപ്പോഴും രണ്ടാക്കും കഞ്ഞി മതി ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചോറ് വെച്ചോളും ഉം അല്ലെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ ഓൽക്ക് കഞ്ഞിമതിറിം
ആഹ ആഹ ആഹ കഞ്ഞി അപ്പൊ കഞ്ഞി ചോറ്ത്തെ കഞ്ഞിന്നെ പൊടി അരി കഞ്ഞി വെക്കുവോ
ഇല്ല ചോറിന് എന്റെ കഞ്ഞി തന്നെ കൊടുക്ക പൊടി അരി കഞ്ഞി ഒന്നും തീരെ പോവൂലല്ലോർ
പോവൂലല്ലേ ആ ഈ വലിയരിയിട്ട കഞ്ഞി അല്ലെ കൊടുക്കണ്ടാവൂല്ലേ
അവൾക്കാ വലിയ ത്തിന്റെ കഞ്ഞി തന്നെ വേണം
ഇഹ് ആഹ
എനിക്കും അങ്ങനെ തന്നെ ഞാൻ തീരെ കുടിക്കൂല കഞ്ഞി
ആ കഞ്ഞി ഇഷ്ടവല്ല അല്ലേ
ഉം പനി വന്നാ പോലും കഞ്ഞി ഞാൻ കുടി
ആഹ അങ്ങനൊണ്ട് എന്റെ അനിയത്തിഒക്കെ അങ്ങനെ തന്നെ ഒരു പനി പിടിച്ചാൽ ഇപ്പോ കഞ്ഞി കുടിക്കാൻ മടിയില്ല എന്ത് കൊടുത്താലും മരുന്നിനേക്കാൾ അപ്പറാണ്
ഹോസ്പിറ്റലിൽ കിടന്ന ടൈമിലൊക്കെ ഇവിടുത്തമ്മ കുറേ പറഞ്ഞ് എന്നോട് കഞ്ഞി ഒഴിച്ചോ കഞ്ഞി കുടിച്ചോന്ന് പ്രസവം കഞ്ഞി ഹോസ്പിറ്റലി കിടക്കുന്ന ടൈമിലേ അപ്പം അമ്മ പറയും എനിക്ക് അവൾ ചോറ് വാങ്ങി തന്നട്ടിലേലും വേണ്ടീല കഞ്ഞി ആ കൊടു
അ പ്രസവിച്ചെടുക്കുമ്പോ മരുന്നിൻ്റിം അങ്ങൻത്തൊന്നും കുടിക്കലില്ലേ
മരുന്ന് കഞ്ഞായിട്ട് കുളിക്കും ഞാനത് ചോറക്കിങ്ങാണ്ടങ്ങനെ താ തിന്നും പിന്നെ ഉലുവൊക്ക ഇട്ടിട്ട് ചോറ് ഗോതമ്പ ചോറൊക്കാക്കിട്ട്
ആഹ് കഞ്ഞില്ലാതെ അത് വറ്റിച്ചിട്ട് ചോറ് പോലാക്കി കഴിക്കണ്ടാവുംല്ലേ
ഉം ചോറു പോലാ ക്കിട്ടങ്ങനെ കഴിക്കും അതേ ഉള്ളൂ ഇൻക്കിഷ്ടം അതേമാതിരി മറ്റേ റ്റേ ചോറ് തൂമിച്ചിട്ട് അതൊന്നുഷ്ടേല്ല
ഏത് ഏഹ് ഉള്ളിച്ചോറോ
ആ ഉള്ളിച്ചോറ്
ആഹ് ഉള്ളിച്ചോറിഷ്ടല്ല
അതൊന്നും ഇഷ്ടേ അല്ല ചെറുപ്പത്തിൽ അതൊക്കെ ചായക്കട്യക്കായിട്ട് അങ്ങനെത് കഴിച്ചിരുന്നു ഇപ്പൊ പിന്നെ നമ്മുക്കൊന്നും ഇഷ്ടേല്ല ഇവിടെ ആഹ് ഇവിടെ ആ ഇവിടെ മക്കളൊക്കെ കഴിക്കും
ആഹ് ഉലുവ ഉലുവട്ട ചോറാണ് ഇഷ്ടമല്ലാത്തെ ഉലുവട്ടാ ഒരു കയ്പ്പാണല്ലോ
ആഹ്
ഉലുവ ചോറൊക്കെണ്ടാക്കൂലെ ചെറുപായർ ചോർ ഉലുവ
ചെറുപയർ ആഹ് അതൊക്കെ ഞാൻ കഴിക്കും പക്ഷെ എനിക്താണ് ഉള്ളിച്ചോറിഷ്ടല്ല
ആഹ് ആഹ് ആ ചെലോർക്കങ്ങനെണ്ട് ചെറിയ ഉള്ളിയ തൂമിച്ചത് പറ്റാത്തോരുണ്ട്
ആഹ് പിന്നെ എന്റെ കുട്ടി നീച്ച്ക്ക്ണ് ഞാൻ പിന്നെ വിളിക്കട്ടില്ലേ ആഹ് പ്പ ശരി